ആഹ് എന്താന്തോ ഒരു വക കാ രണ്ട് കോളി പ്പ എൻ്റെ റിജക്റ്റായി നിങ്ങക്ക് വിളിച്ചിട്ട്
ആഹ് അങ്ങനെ ആഹ് അങ്ങനെ പോവോ
ആഹ് അത് അങ്ങനെ പോയി ഇപ്പൊ സീറോ കാണിക്കുന്ന് ഇതില്
ആഹ് എന്റേതില് അങ്ങനെ നാലെണ്ണം സീറോ കാണിക്കണ്
എന്തായി ചായെല്ലാം കുടിച്ചോ
ച്ചു
എന്ത് ച് കടി ചായക്ക്
കടി ദോശ തന്നെ
ദോശ കുട്ടികളെല്ലാം പോയൊ സ്കൂളില് പണിയൊക്കെ കഴിഞ്ഞോ
ഉംഉം ഇഞ്ഞി തൊടങ്ങല്ലേ എല്ലാരും പോയി ട്ടാണ് തൊടങ്ങ എ റ പിന്നെ അവിടുത്തൊക്കെ കഴിഞ്ഞ ഹസ്ബന്റ് ഇവിടെ ഒണ്ട്
ഇണ്ട് അപ്പൊ ഈ കോൾ ആക്കുമ്പോ അറിയില്ലേ
ഇല്ല ഇവിടെ പൊറത്താണിപ്പോ
അതെയാ ആഹ് ചായ ഞാന് ഇത് ഇതാക്കിയത് ദോശ തന്നെ ഞങ്ങക്കും ആഹ് ചായ കുടിച്ചു ഇച്ചിരി ഇങ്ങനെകണ്ട പണിയെല്ലാം ഒണ്ട് ബാക്കി.
ക്ക് പണി ചോറാക്കി
ചോറ് ആവുവാണോ ചോറ് പിന്നെ ഞാനൊ ഒരുത്തി തന്നെ. മക്കള് വരുമ്പോ വൈന്നേരവുന്ന്. പിന്നെ ചോറുണ്ട് ഇന്നലെ വെച്ചത്. അത് ഫ്രിഡ്ജിലുണ്ടായിന്. തൾപ്പിച്ച് ചൂടാക്കിട്ട് ഇതാക്ക. ആഹ് അങ്ങനെ പിന്നെ കറി പരിപ്പ് വെച്ചീ നിന്നലെ. ആ കറിയ്ണ്ട്. ഇന്നെന്തെങ്കും വെക്കണം വേറെ.
ഉം.
മഴക്ക് പിന്നെ മീന് അങ്ങനെ എന്തൊക്ക,
ആഹ് മീന്ണ്ട്. മീൻ ഇന്നലത്തെ ബാക്കി മീനെ ണ്ട്.
എന്ത് മീനാ വാങ്ങിചാ?
ഇന്നലത്തെ മീൻ ഇതാണ് വെത്തലാണ്, എന്തെങ്ങളൊക്കെ പറയാ ചൂരെ. ആ ചെറിയ മീനില്ലേ.
ത്തലെന്നെ പറയുന്നെ, ആ നേരിയത്. ചോപ്പ് കളറല്ലേ, ചെറ്ങ്ങനെ ഉം.
നത്തല്ന്നെന്നെ പറയുന്നെ.
പ്പ്ന്ന് പറഞ്ഞപ്പോ ഓർമായത്. ഇവടെ പരിപ്പ്ണ്ടാന്ന് നോക്കാൻ വന്നതാ ഞാന് കാണാല്ല. ഇന്ന എനിക്കതോണ്ട് കറി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ന്റെ കഴിഞ്ഞ്ക്ണ്.
അതെയാ.
ഫ്രിഡ്ജിലൊന്ന് നോക്കി. എന്താപ്പോ കറി വെക്കാന്നിങ്ങനെ. ഞാ ഞാൻ ഫ്രിഡ്ജില വെക്കല്.
അതെയാ.
ഇന്നിപ്പോ എന്താ കറി വെക്കാന്ന് ഇങ്ങനെ ആലോയിച്ചലൊടങ്കിട്ട് കൊറേ സമയായി. പരിപ്പ്ന്ന് കേട്ടപ്പോ. ആഹ് ഉണ്ടോ നോക്കാന്, അപ്പോ അതില്ല.
ഉം ഞാന് ഇവ എടക്കെടക്ക് പരിപ്പ് വെക്കും കറി.
ആഹ് ഞാനും വെക്കല്ണ്ട്.
നിങ്ങ എങ്ങനാ അത് വെക്കുന്ന്. പരിപ്പ് കഴിട്ട് അതിലൊക്കെ എന്തെല്ലാം ഇടും.
തക്കാളി ഇടും ഉള്ളി ഇടും.
ആഹ് നീരുള്ളി, തക്കാളി, പിന്നെ മുള്, ഉപ്പ് അതെലോട്ട്, പിന്നെ ഉള്ളി താളിക്കോ എണ്ണേല്?
ആഹ് എണ്ണേല്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിട്ടിട്ട് ഉം.
ആഹ് അങ്ങനെ വെക്കല്. ഒരാളെടെ റെസിപ്പി വേറെ വേറെ ഉണ്ടാവന്ന്ല്ലോ. അതോണ്ട് ചോയി
ആഹ് ചെലപ്പോ തേങ്ങ അരച്ചിട്ടും വെക്കും.
ആഹ് ചാറ്, ചാറ് പോലെ.
ചാറ് പോലെ.
ആഹ് തേങ്ങരച്ചിട്ട് ഞാനും, അങ്ങനെ വെക്കുന്നുണ്ട്. വേളകൊ പരിപ്പ് കൊറച്ച് വേവിച്ചി ട്ട് അത്, പിന്നെ അതിലേക്ക് വർത്തിട്ട് തേങ്ങരക്കുന്ന് നല്ലത് ങ്ങോ.
ആഹ്.
ആഹ്.
മീൻകറി വെച്ചാ മക്കക്ക് ഇഷ്ടല്യ.
ആഹ് അതന്നെ. മീൻകറി ഇവിടെ അങ്ങനെന്നെ, ഫ്രൈ ആക്കിയാ മാത്രം തിന്നും, മീൻകറീന്റെ ഒര് ഒരു ദിവസം മീൻ കറി കൂട്ടും. പിറ്റേസം അത്,
ആ കൂട്ടല അങ്ങനെന്നെ. കൊറെേ ദിവസം കയിയുമ്പോ അന്ന് കൂട്ടും.
ആഹ്.
അല്ലാതെ കൂട്ടുല.
അതെ മീൻകറി വെക്കൽന്നെ കുറവ് അതുകൊണ്ട്. എന്താ ഈ മുളങ്ക് പിന്നങ്കും കൂട്ടൂ ചാറ് കറി ആക്കിയാല് കൂട്ടൂല.
ഉം
അതിന്റെ മോള് കറി കൊട്ടും.
ആഹ് അങ്ങന്നെ മക്കൾ ഞമ്മള എങ്ങനെങ്കിലൊക്കെ.
ആഹ് അതെ മക്കളെ ഇതാക്കാന് പണിയുണ്ട്. അവർക്ക്ന്നും അത് വേണ്ട ഇത് വേണ്ട. അങ്ങനെയല്ലല്ലേ നമ്മ പിന്നെ എങ്ങനൊയിട്ടോ ഇതാക്കുന്നില്ല.
ആഹ്
പിന്നെ എന്ത് മഴുണ്ടാ അവിട?
ഇല്ലൊന്നും മയല്ല രാവിലെ ഉണ്ടായിന്പ്പല്ല.
ആഹ് ഇവിടെ മഴ തന്നെ രണ്ട മൂന്ന് ദിവസം മഴ തന്നെ വിടാത്ത മഴ.
ഏഹ്
ഇന്നലെ സ്കൂളില് അവധി ഉണ്ടായി ഇന്നില്ല ഇല്ല. ഇന്ന് അവധി ഇല്ല ഇന്ന മഴ നല്ല കാറ്റും മഴുണ്ടായിതിനനത്തെ അവധി കൊടുത്തിട്ടാ. സ് മക്കളെല്ലാം പോയി. പിന്നെ അവധി എന്നന്നല്ല പിള്ളർ
ആഹ് അത അവധല്ലല്ലേ അവധി കുട്ടീന്ന് വിചാരിച്ച കുട്ടികളൊന്നും വീട്ടിലടങ്ങി നിൽക്കൂല്ലല്ലോ
നിക്കൂല
ഉം ഒരുര് പുറത്തൊക്കെറങ്ങൂലേ.
പുറത്തെക്കിഇറങ്ങും ഇല്ലെങ്കിൽ ഫോണ് നോക്കും.
ആഹ് അല്ലെങ്കിൽ ഫോൺ നോക്കാം അത തന്നെ ഫോണിൽന്നെ.
ആഹ് ഫോണ് കിട്ടിയാൽ ഫോൺന്നെ പിന്നെ എന്ത് അവർക്ക് വേണ്ട. ഭക്ഷണം കഴിച്ചില്ലാങ്കിലും സാരില്ല ഫോണ് കിട്ടിയാൽ മതി അവർക്ക്.
ഇപ്പൊ ഫോൺപ്പോ മോളെ കയ്യിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഫോൺ ഒന്നട് വീണു. വീണപോണാവണില്ല.
അള്ള
ആഹ് ചാർജ് ചെയ്ത് നോക്കിട്ട് ചാർജ് കയറണ അപ്പോളും ഒന്നും ലേറ്റൊന്നും കാണണില്ല ഞാൻ എൻ്റെ ഫോണൊന്ന്ന്ന് അടിച്ചു നോക്കി.
അപ്പൊ ബെല്ലടിക്കണ്ട് ഒന്നും കാണണില്ല.
ആഹ്
ആകെ ബ്ലാക്ക് ആയിക്കെടുക്ക.
അള്ള ഡിസ്പ്ലേ പോയ.
ഡിസ്പ്ലേ പോയാ എന്താ ഒന്നും അറിയില്ല ഇതൊന്നും ഒരു ലൈറ്റ്ണ് കത്തി. എങ്കിലല്ലേ കണുള്ളൂ.
കാണുന്ന നിന്റെ ഫോണില് അങ്ങോട്ടേക്കെ കോള ആക്കി നോക്കണോ.
എന്റെ ഫോണനിന്ന് കോളാക്കി നോക്കി.
ആഹ് വരുന്നില്ല.
വരുന്നില്ല റിങ്ങ ചെയ്യണണ്ട് ബെല്ലടിക്കണത് നമ്മുക്ക് കേക്കണണ്ട്. സൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ
അള്ളാ ലേറ്റ്ല്ല
ഇപ്പ എന്താ ചെയ്യാ പുതിയ ഫോണാണ് വന്ന ഇപ്പോൾ വാങ്ങിപ്പോകുന്നതാ തോന്നുന്നു രണ്ട് മാസല്ലായിട്ടുള്ളൂ.
ഇപ്പൊ പറയല്ലേ
ആ്ഹ് ഇനിപ്പയിന് പറയണ ആ്ഹ് ആയിക്കോറി ഞാൻ കാണാത്ത അവിടെ വെക്കട്ടെ.
കറിയല്ല അതാർ ചെയദ്യല്ലാ.
ആഹ് ഞാൻ അറിഞ്ഞിട്ടില്ല ആ ഞാൻ കണ്ടിട്ടില്ല
ഹ ഹ ഹ അവിടെന്താ എടുക്കട്ട് അപ്പൊ ഇതെന്തായ എന്നോട് ചോദിക്കാൻ വരൂ
ആ അപ്പം ചോദിക്കാൻ വരും
അള്ളാ ഉമ്മ ഇല്ലേ അവിടെ
ഇല്ല മ്മല്ലിയ
ഉമ്മ എവിടെ പോയി നാത്തൂന്റെടെ പോയാ
ഉം നാത്തൂന്റെടല്ല മ്മ അവിടെ പറമ്പിൽക്ക് പോയതാണ് മ്മക്ക്‌ അവിടെ പണിണ്ട് കൃഷിപണി
ആഹ അതെ എപ്പൊ രാവിലെ തന്നെ എടുക്കുവ എന്തോ
ആഹ് രാവിലെ പോകും ചായ കുടിച്ചാലേ പോവും
വീട്ട് ജോലിയെല്ലാം ചെയ്യോ മ്മ
ഉം അതോന്നും ചെയ്ല്ല ഉം അതൊക്കെ ഞാനന്നെ
അതെയാ പറമ്പിലത്തെ പണി മാത്രം
വീട്ട് ജോലി കല്ലേ
പിന്നെ വേറെന്തക്കെ
ആറേ അയിമ്പത്തൊന്ന്.
നീ വേറെ ആർക്ക് കോള ആക്കീനാ
ഇല്ലേ ഇന്നലെ ആർക്കും കോളേ ചെയ്തില്ല ന്നും ചെയ്തിട്ടില്ല ആകെ ഏഴണ്ണം ആയിട്ടുള്ളു അതിൽ നാലെണ്ണം റിജക്ട് ആണ്
അന്റതും അങ്ങന്നെ എത്ര സീറോ ആയിന് കൊറേ സീറോ ആയിന്
എന്താപ്പ ചെയ്യല്ലേ
ഉം പിന്നെ എന്താ ഇനി ഉച്ചക്കത്ത ചോറും കറിയ എല്ലാം ഉണ്ടത്രല്ല
ആഹ അപ്പ അതൊക്കെ ആവണം നമ്മുക്കൊരു നാല് മണി ആകുമ്പോത്തിന്- രണ്ടണ്ണം കൂടി ചെയ്യാൻ നോക്കല്ലേ
ആ ആ ഓക്കെ ആ ഫ്രീ ആകുമ്പോൾ നീ മെസ്സേജ് ഇട്ടാൽ മതി
ഇനിയിപ്പോ കൊറച്ച് എന്തേലൊക്കെ ഒന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കട്ടെ എന്നിട്ടേ കൊറച്ച് കഴിഞ്ഞിട്ട്
ആ ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ട് അവക്ക്ടെ കട്ട ആാക്ക പിന്നെ എന്താക്കാണ്
ആ പത്ത് മിനിറ്റ് ആയിട്ടില്ലല്ലോ പറയാൻ പാടില്ലേ തോന്നുന്നു ആ പറയാൻ പാടില്ലാലാ
ഹ് ഹ
അങ്ങനൊക്കെ ഉണ്ട്
അതല്ലലെ
ആ പിന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കണം എന്താ പ്പ മ്മള് പറയാ നമ്മളിപ്പോ ചോറും കറിയൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ അയിൽ ഉൾപ്പെടുത്തി
അതെ എട പോയിട്ടേ ഹസ്ബൻഡ് വന്നിന്റെ ശേഷം
ഊട്ടി പോയി
ഊട്ടിൽ അല്ല നിങ്ങളെ കുടുംബത്തിലെ അടാ
ആ കുടുംബത്തിലൊക്കെ പോയി അങ്ങനെ
ഇനി എപ്പോ ഹസ്ബൻഡറ് പോകു ന്ന അങ്ങോട്ട്
രണ്ടു മാസം കൂടെ ണ്ട്
എന്താ ആറ് മാസം ലീവാ ഉ എപ്പോ വന്ന് നാലു മാസം വർഷത്തില് വരോ ഒരു വർഷവുമ്പോ
ആ ചെൽപ്പോരു വർഷവും അല്ലെങ്കിൽ ഒന്നര
ഉം
ഇങ്ങനേക്കാവും.
അതല്ല അഹ
ഉം.
ഇവിടെ വന്നിട്ട് എട വീട്ട്ലെന്ന.
ആഹ് ഇല്ല ജോല്യൊന്നുല്ല്യ ഇവട്ന്നു അവ്ട്ന്നും കൂടി ഇട്ത്താ ശര്യാവുലല്ലോ.
അതെ അഹ് അതതെ
പ്പങ്ങനെ ഫിനാൻശാ ങ്ങ നടക്കലെന്നെ.
മോള മോളല്ലെ ചെർത് ന്താ എന്താക്ക്ന്ന്.
താവിടെതാ കളിക്കണ ഇര്ന്ന്ട്ട്.
ആഹ് എത്ര വയസ്സ ഒന്നര വയസോ.
ഒന്നരൈസ് ഒന്നര കയിഞ്ഞ്.
ഉമ്മാ വാപ്പാന്ന് വിൾക്ക്യുന്ന.
ആഹ് വിൾക്കു അത്യാവശ്യം സംസാരിക്കും.
ആഹ്.
സംസാരൊക്കണ്ണ്ട് അതൊന്നും കൊയപ്പല്ല.
ആഹ്.
ഉം അങ്ങൻതന്നനു മോനും ഒരു വയസ്സായപ്പ തന്നെ എല്ലം.
പണിയെടുപ്പന് ആഹ് സംസാരിച്ചന് എല്ലാ നട്ന്നിനാ. ആഹ് അതന്നെ പരിപടി കുട്ടികള് വൈന്നല്ലേ. നട്ക്കാനല്ലോ രണ്ട് വയസ് അനല്ലോ കൈയ്ന്ന് പിന്നെ സംസാരി ക്ക്യാനു അങ്ങനെ വേഗം സംസാരിക്കുന്നില്ല അവരു കുട്ട്യാള്.
ഉം ഇതൊക്കെ സംസാരിക്കും.
വേറെ.
ക്കാനി ഞാ ഒരു വയസ്സ് കയ്ഞ്ഞിട്ടാണ് നടന്നത്.
അതെയാ. ഓരോ കുട്ട്യൾക്ക് വേഗം പേടി. ചെറിയ ചവിട്ട് വെക്കുമ്പോക്കെന്നെ വേഗം പേടിച്ച് പേടിച്ചിട്ട് നട്ക്കുന്നല്ലേ.
അതാണ് ഉം.
അസ്റ്റ് ഫസ്റ്റവുമ്പോ അങ്ങൻന്നല്ലേ.
ത് കൊഴപ്പൊന്നില്ല ത്പ്പോ ടേബിൾമലും ജന മലു ഒക്ക കേറും എല്ലോട്ത്തു.
ആഹ്.
എല്ലോട്ത്തു എത്തും.
അയ് ശരി ഓക്കെ.
ഏഹ്.